ഹലോ
കേൾക്കാമോ
ഹലോ
ഹലോ പറഞ്ഞോ
ആഹ്
ആഹ് ചായ കുടിച്ചോ
ആഹ് കുടിച്ചു
ഉം എന്താരുന്നു
ഉം എന്താ
ഹലോ
ഹലോ ആഹ് പറിയ്
ചായ കുടിച്ചോ
ആഹ് കുടിച്ചു കുടിച്ചു
എന്തൊക്കെയാ സുഖല്ലേ
ആഹ് സുഖം
ഉം
പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടായോ
ആഹ് ഇന്ന് ക്ലാസ്സ് ഉണ്ടായിരുന്നു
ആഹ് അപ്പ ഇന്ന് അവധി ഉണ്ടായില്ലെ തിങ്കളാഴ്ച ആയിട്ട്
ഉം ഇല്ല ഉം
പിന്നെന്താ ആഹ് ചായൊക്കെ കുടിച്ചു
ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്ന
ആഹ് ഇന്ന് ക്ലാസ്ണ്ട്
ഓഹ്
ഇനി ഈ ആഴ്ച ക്ലാസ്ണ്ടല്ലോ ഇനി ശനി ഞായറല്ലേ അവധിള്ളു
ആഹ് ആഹ്
ആഹ്
പിന്നെ എന്തയ്യാർന്നു
എങ്ങനെ
എന്ത് ചെയ്യാർന്ന് വർതെരി
ഏഹ് അല്ല കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അങ്ങ് ചെയ്യെനി
ആഹ് ചെയ്ത് കഴിഞ്ഞോ
ഉം ആഹ് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടി ഉള്ളൂ ബാക്കികഴിഞ്ഞു
ആഹ് ആഹ് പിന്നെന്താ ഇനി
ഉം എത്ത്ണൊള്ളൂ ക്ലാസ് കൈഞ്ഞിട്ട്
ഏഹ്
ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പത്തണുള്ളൂ ചോയ്ക്കാ
അല്ലാ നാല് മണിക്കങ്ങ് എത്തും
ഓഹ്
ഉം അപ്പൊ അവിടങ്ങനെ ക്ലാസൊന്നുല്ല ആ സമയത്തൊക്ക ഫോൺ എടുക്കാമോ
ആഹ് ഫോണൊക്കെ എടുക്കാൻ പറ്റും
ആഹ് എനിക്കങ്ങനെ പറ്റൂല കുറച്ച് സമയേ ഉള്ളൂ
ഓഹ്
ആഹ് ചോറുണ്ണാൻ മാത്രേ സമയൊക്കെണ്ടാവുള്ളൂ അപ്പൊ പെട്ടെന്ന് ചോറുണ്ട് വന്ന് ക്ലാസ്സിലിരിക്കും അങ്ങനെക്കെയാ ആഹ് ഒരു ആഹ് കാമണിക്കൂർ ഉണ്ടാകുവായിരിക്കും
ഉം ഞങ്ങക്ക് അങ്ങനൊന്നുല്ല ഞങ്ങക്ക് എപ്പാണെങ്കിലും ഫോൺ എടുക്കാം
ഉം ഹ് ഒരു സാർ തന്നെണോ പഠിപ്പിക്കണെ അല്ലെങ്കിൽ പല പല സാറുമാരാണോ
ആഹ് ഓരോ സ്റ്റിച്ചിങ്ങിന് ഓരോരോ ടീച്ചേഴ്സും അങ്ങനെണ്ട്
ആഹ് ആഹ് പ്പൊ ഒരു ദിവസം ഒരിത് മാത്രാണോ പഠിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാം പഠിപ്പിക്കോ ഓരോ പിരീഡ് ആയിട്ടാണോ
ഏഹ് അങ്ങനെ വെച്ചാല് രാവിലെ എന്താണ് നമ്മള എംബ്രോയ്ഡറി പിന്നെ ഉച്ചക്കേഷം മെഷീനിന്ന് ഇരിക്കാ അങ്ങനെ
ആഹ് ആഹ്
ഉം വേറെന്തൊക്കെയാ
വേറെ ഒന്നുല്ല മഴണ്ടായിന്നോ
ആഹ് ഇന്ന് അങ്ങട്ടൊക്കെ മഴണ്ടായിനി പക്ഷേ ഇങ്ങട്ട് പെരൻ്റെ ട്ക്ക് ക്കൊന്നുല്ലാ പറഞ്ഞു ആടെ ഇണ്ടായിരുന്നില്ലേ
ഏയ് അവിടെ മഴയൊന്നും ഉണ്ടാവില്ല ഇവിടെന്നും മഴയൊന്നുംല്ല
ഓഹ്
ഇന്ന് അവിടെ മറ്റേ ഒന്നാമത്തെ വർഷത്തെ പിള്ളേരൊക്കെ വന്നായിരുന്നോ ക്ലാസ് പുതിയ പിള്ളേർ വരില്ലേ
ആഹ് ആഹ് വന്നിരുന്നു
അവർക്ക് ഇന്നാണോ ക്ലാസ്തൊടങ്ങിയെ
ഉം ആഹ് അതെ കൊറച്ചാൾക്കാർക്ക് ഇന്ന് പിന്നെ വേറെ ഇതിന് മുന്നേ വന്നവരുണ്ട് ഓൽക്ക് കഴിഞ്ഞ മാസം തന്നെ എങ്ങനെ
നിങ്ങൾക്കൊക്കെ എപ്പഴാ തുടങ്ങിയ നിങ്ങളടെ പറച്ചേസിനു
എന്താ ഈ ഒന്നാതിത്തന്നെ
ആഹ് ഒന്നാം തിയ്യതി തുടങ്ങി അപ്പൊ അവര് വ്യാഴം വെള്ളിയൊക്കെ വന്നുലേ
ആഹ് അതെ
ആഹ് ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ന്
ആഹ് ആഹ് അങ്ങനെ
ആഹ് ഇവിടെ ഇന്ന് എല്ലാവർക്കും ഇന്നാ തുടങ്ങിയ
ആഹ് എല്ലാർക്കുംന്നാ തുടങ്ങിയെ
ആഹ്
ഓഹ്
മറ്റേ ബുധനാഴ്ച പരിപാടി ഉണ്ടായി അത് എന്നിട്ട് വ്യാഴം വെള്ളി അവതിയായിരുന്നു
ഓ ഈ ഉ ഇന്ന് പ്രോഗ്രാമ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ലോ അല്ലേ
ഇല്ല നമ്മൾ ചുമ്മാ അവിടെ പോയി പരിയപ്പെട്ടു എല്ലാരും പേര് ഞങ്ങളുടെ പേരും പറഞ്ഞു അവരുടെ പേരും പറഞ്ഞു അത്രേ ചെയ്തോളൂ പിന്നെ അവർക്ക് എന്തോ കൊണ്ട് കഴിക്കാനും വാങ്ങി കൊടുത്തു
ആഹ്
ഉം എല്ലാരും പിരിവൊക്കെ കിട്ടും
ഉം ഉം അവര് ക്ലാസ്സി ഇനി എന്നാ തുടങ്ങുക
ക്ലാസ് തുടങ്ങി ഇന്ന് തൊട്ട്
ആഹ് തുടങ്ങിയോ
ഉം ഇനി പിന്നെ അവർക്ക് ഒരാഴ്ച ഒരു പരിപാടിഉണ്ട്
ആഹ്
എല്ലാരേട്ടും ഇങ്ങനെ കമ്പിനോക്കെ ആകാൻ വേണ്ടി ആഹ് നാളെ തൊട്ടായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ ഇപ്പൊ മൂന്നാമത്തെ ഒരു അലോട്ട്മെന്റും കൂടെ ഉണ്ടല്ലോ അതും കൂടെ വന്നിട്ടാണോന്ന് അറിയില്ല ആഹ് ഉം അത് കഴിഞ്ഞട്ടില്ല ഈ പ്രാവശ്യം എല്ലാം പെട്ടെന്നാലോ
ആഹ്
ആഹ് ഞാനൊക്കെ പഠിച്ചപ്പോ ഒരുറാശ്യം വെച്ചാ മൂന്ന് അലോട്ട്മെന്റ് നോക്കാരുന്നു പക്ഷെ ഈ ഒരുറാശ്യം ഫസ്റ്റിനൊരെണ്ണം വെക്കണം സെക്കൻഡിനു അങ്ങനെ ഓരോന്ന് ഓരോന്ന് വെക്കണം
ആഹ് അങ്ങനെ വെക്കണം ഇപ്പൊ
ഉം ഈ വർഷം തൊട്ട് അങ്ങനെയാ ഉം
ഒക്കെ മാറീല്ലേ
ഇനീം പുതിയതാ എല്ലാം
ആഹ്
അവിടിപ്പൊ നിങ്ങക്ക് എൻ എസ് എസ് അങ്ങനെയൊക്കെ ഒണ്ടോ
ഏയ് ഇല്ല ഞങ്ങക്കതൊന്നുവില്ല
ആഹ് നിങക്ക് ഗ്രേസ് മാർക്കൊന്നും ആവശ്യില്ല അല്ലേ
ഉം ഉം
ആഹ് അതോണ്ട്
പിന്നെ ഞങ്ങക്ക് ഓരോ പ്രോഗ്രാമിന് കൂടണം അതിന്റെ മാർക്ക്കളാണ് ഞങ്ങക്ക്
ആഹ് ഫാഷൻ ഷോ ഒക്കെ ഇണ്ടോ
ആഹ് ഇണ്ടാവലെണ്ട്
നിങ്ങൾ ഡ്രസ്സ് ചെ അഹ് ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇണ്ടാക്കി കൊടുക്കും അവര് ചെയ്യും അങ്ങനെയല്ലേ
ഓല് പറഞ്ഞ് തരും അതേമാതിരി നമ്മള് ഇതാക്കി ഒണ്ടാക്കി കൊടുക്കും ആഹ് ആഹ്
ആഹ് ഞാനൊരു കോളേജി നേരത്തെ ഒരു രൺ ഒരു രണ്ട് മൂന്നാഴ്ച്ച പോയണ്ടായിരുന്നു അപ്പ അവിടെ ഇങ്ങനെ ഇത് പഠി പഠിക്കെണ്ട് അപ്പ അവിടിങ്ങനാ അവരിങ്ങ് തയ്ക്കും
ഉം ഉം
എന്നിട്ട് ഇങ്ങനെ ഫാഷൻ ഷോ പോലെ നടത്താറിണ്ട്
ആഹ് ഞങ്ങളിവിടെണ്ട് രണ്ടു വർഷം കൂടുമ്പോ
ആഹ് കേരളത്തിന്റെ ഓരോ രീതി പിന്നെ പൊറത്തൊള്ള അങ്ങനെ ഓരോ ഇതില്ലേ അങ്ങനെക്ക നടത്തും അത് എന്തോ പുതിയതായിട്ട് വരുമ്മ ഫസ്റ്റ്യേർസൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഫ്രഷേഴ്സ് ഡേ എണ്ടാവൂല്ലേ
ആഹ് അപ്പളല്ലേ ആഹ് അവർ ക്ക് കാണിച്ചൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും ഇതൊക്കെ അവിടെ ഇണ്ടാക്കിയതാണ്
ഉം ഉം
ഉം
പിന്നെ എന്തുവാ ഇനി
ഇന്ന് ക്ലാസ്സൊക്കെ എങ്ങനെ എണ്ടായിരുന്നു
ആഹ് പിന്നെ റെക്കോർഡൊക്കെ ചെയ്യാൻണ്ട്
ആണോ
ആഹ് നമ്മള് എ ഫോർ സൈസില് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് പിക്ച്ചറുകൾ ചെയ്യാൻണ്ട് അതാണ് ഭയങ്കര എടങ്ങേറ്
ഉം വീട്ടിന്റെ അടുത്ത് തന്നെയല്ലാർന്നോ
അല്ല
കൊറച്ചാ കൊറെ പോണല്ലേ ഇപ്പ എന്ന ബസ്സില് രണ്ടു മൂന്ന് ബസ്സൊക്കെ മാറി കയറണോ
ഏഹ് ഒരു ബസ്സന്നെണ്ട് നേരിട്ട് ബസ്സുണ്ട് ഇവിടന്ന് അരണി ഒരു മുക്കാ മണിക്കൂറൊക്കണ്ടാവും മുക്കാ മണിക്കൂറ്
അപ്പ എപ്പോഴാ ക്ലാസ് തുട തുടങ്ങണത്
ഏഹ് ഒരു പത്തെകാല്
ആഹ് അപ്പഴാണോ
ആഹ്
അപ്പൊ ഒമ്പത് മുക്കാല് ഒക്കൊയിട്ട് വീട്ടിന്ന് ഇറങ്ങിയപ്പോരേ
ഏഹ് ഏഹ്
ഒമ്പത്തര
ഞാൻ ഒമ്പത് മണിക്ക് വീട്ടീന്നിറങ്ങും എന്നാലേ അവിടെ പത്ത് മണിയാകുമ്പോ ക്ലാസ്സ്ക്ക്‌ എത്തുളളു
അപ്പൊ ഒരു മണിക്കൂർ ഉണ്ടല്ലോ
ആഹ് ഞാ ഒരു എന്താണ് ഒമ്പതേമൂക്കാലിന് സ്റ്റാൻഡിക്കെത്തും പിന്നെ കൊറച്ച് നടക്കാനിണ്ട്
ആഹ്
അതാ
ഉം
പിന്നെ എന്താണ് ചില ബസ്സുകാര് കയറ്റുല്ല സ്കൂൾ ടൈമായോണ്ടേ തിരക്കാവും
കൊടുത്ത പോരെ രണ്ടു രൂപ കൊടുത്താ പോരെ
ഏഹ് അഞ്ച്
അഞ്ച് ആഹ് എനിക്ക് ഇവിടുന്ന് രണ്ടു രൂപ മതി ആഹ് എനിക്ക് ഇവിടുന്ന് അടുത്താ പ ത്ത് മിനിറ്റ്ള്ളൂ പത്ത് മിനിറ്റ് ഇല്ലാന്ന് തോന്നണു അപ്പം എനിക്ക് രണ്ട് രൂപ കൊടുത്താ മതി ദൂരള്ള ദൂരള്ളന്റെ കൂട്ടുകാരൊക്കെ അഞ്ചൂ രൂപ കൊടുക്കണേ അത്ര എനിക്ക് രണ്ട് കൊടുത്താ മതി ഫുൾ ചാർജ് പതിന പതിനഞ്ചാവും ഉം എസ് ടി ആയതുകൊണ്ട് രണ്ടു രൂപ കൊടുത്താ മതി
ആഹ് ഞങ്ങക്ക് ഫുൾ ചാർജ് ഇരുപത്തഞ്ചാണ്
ആഹ്
ആഹ് എനിക്ക് അഞ്ചു രൂപ കൊടുത്താ മതി
ഉം ഉം
പക്ഷെ ചെലര് ഇവിടന്ന് ആരുല്ല ഇവിടന്ന് ഞാൻ ഒറ്റക്കാണ്
ഉം പിന്നെ ബസ് സ്റ്റാൻഡ് ചെല്ലുമ്പോളാണോ
ആഹ് പിന്നൊക്കെ ബസ് സ്റ്റാൻഡ്ന്നാ കിട്ടെല്.
ആഹ് എത്ര പേര്ണ്ട് ക്ലാസ്സില്?
ക്ലാസില്പ്പത്രണ്ട്? ഒരു നൂറിന്റെ ഒക്കെ അടുത്ത്ണ്ടാവും.
അത്രേ പേരുണ്ടല്ലേ ഉം. ഉം ഉം ഒര് ക്ലാസ്സില് മാത്രം.
ഉം ഏഹ് രണ്ട് ക്ലാസ്സാണ് അതും വല്ല്യാ ഹാളാണ്.
ആഹ്, ആഹ് ബോ ആഹ് ആണുങ്ങളൊന്നും ഇണ്ടാവൂലല്ലോ പെണ്ണുങ്ങൾ മാത്രല്ലേ? ആഹ് ആഹ് പിന്നെ അവടെ എന്തൊക്കെ പരിപാടി ഉണ്ടാവാറുണ്ട്?
അവിടെ എന്തൊക്കെഇണ്ടാവല്ണ്ട് ചോയ്ച്ചാല് സാധാ സ്കൂളിലുള്ള പോലെതന്നെ.
ഉം, ഉം എത്ര വർഷം പഠിക്കണംന്ന് രണ്ട് വർഷോ
ഉം രണ്ട് വർഷാണ്
ആഹ് ഇപ്പൊ ഒര് വർഷം ആയില്ലല്ലോ ഒന്ന് ഒരു വർഷം പോലും കഴിഞ്ഞില്ലല്ലോ
ഏഹ് ഒര് വർഷം ആയിട്ടില്ല ഇപ്പൊ ആ ആറ് മാസവായി
അപ്പൊ എങ്ങനാ പ്ലസ് ടു കഴിഞ്ഞിട്ട്
ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉം ചേർന്നു
ഉം ആഹ് പിന്നെന്താ ഇനി എഴുതാനൊക്കെ ഇണ്ടോ കൊറേ
ഓഹ്
ഉം ഉം
ഞമ്മള് ഈ അടിക്കണതൊക്കെ എഴുതണം അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ
ഉം ഉം അളവൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കണം ഇല്ലേ
ആഹ് ആഹ്
ന്നമുക്ക് ഇഷ്ടവുള്ള അളവാണോ അല്ലെങ്കി അവര് പറഞ്ഞ അളവ് ചെയ്യണോ അങ്ങനെയൊക്കെയുണ്ടോ
ഉം ഓലെ അളവിന് അനുസരിച്ച് അങ്ങനെ
ആഹ് ആഹ്
ഉം അപ്പ നമ്മളിങ്ങനെ എഴുതി വെക്കണം അവിടെ
ആഹ് ആഹ് എന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാം
ആഹ് ഓക്കെ ഓക്കെ.
ആഹ്